ആ പിന്നെ എന്റെ വീട്ടില് ചക്കണ്ട് അനക്ക് ചക്ക വെണോടി.
ചക്കല്ലേ ഓ അന്റെ വീട്ടില് ചക്ക ഉണ്ടല്ലേ എനിക്ക് ചക്ക എന്റെ വീട്ടില് ചക്കല്ലടി. ചക്കക്കെ തിന്നാൻ പുതിയായിക്കാണ്.
ആഹ് ന്നാ ഞാൻ അൻക്ക് കൊണ്ടന്നരട്ടോ ഇവിടെ ഇഷ്ടം പോലെ ചക്കെണ് ചക്കോടെ ഒരു കളിയാണ് ഇവിടെ.
എല്ലാർക്കും കൊടുക്കലാ ഇവിടെ നമ്മുക്കൊരു മൂന്നാല് മരം ഉണ്ടായതു കൊണ്ടേ.
ഉ ഇഷ്ടം പോലെ ചക്ക ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടാവുല്ലേ ചക്ക സീസണാണല്ലോ.
ചക്ക സീസൺ ആയതു കൊണ്ടി കൊറേ ചക്കണ്ട് ഞമ്മളെല്ലാർക്കും കൊട്ക്കെര്ന്നു പിന്നെ ചക്കല്ലാത്തോർക്കല്ലേ അതിന്റെബുദ്ധിമുട്ടറിയൊള്ളൂ
അതെഅതെ ചക്കല്ലാത്തോർക്ക് ചക്കക്ക്നല്ലറൈറ്റല്ലേ? ദുബൈലൊക്കെണ്ന്ന്ണ്ടെങ്കി ചക്കക്ക് നല്ല പൈസകൊട്ക്കണം ഒര് പീസ് വാങ്ങിക്കഴിക്കണെങ്കില് അതേപോലെനമ്മളെനാട്ട്ത്തതന്നെ ഈ ഇയർഎന്താ
ഞാനൊരിസ്സം റോട്ടില്കണ്ടപ്പ ചക്കന്റെ വെലവെറ്തെ ചോയ്ച്ചോക്കിയതാ അപ്പണ്ട്അഞ്ഞൂറ്പ്യാറ്ണ് ഒര് ഫുൾചക്കക്ക് വിറ്റാ നല്ലപൈസകിട്ടും
അതെ ഇങ്ങക്ക്ന്നാ സെയിലെയ്തൂടെ
ആഹ് അമ്മളങ്ങനെ സെയിലെയ്ലില്ലാ അമ്മളമ്മളേ കുടുംബക്കാർക്കും പിന്നെ അയൽവാസിയാൾക്കെല്ലാർക്കും കൊട്ക്കലാണ്
അതെ അങ്ങനെനമുക്ക് ഓർഗാനികായ്റ്റ്ള്ള ചക്കണ്ടാവ്മ്പോ നമ്മുക്ക്കഴി ക്കണ്ടേ അല്ലാതമ്മള് വിറ്റ്ട്ടുംകാര്യല്ല പൈസകി ക്കിട്ടാൻവേണ്ടിട്ട് നമ്മുക്ക്കഴിക്കാനും നല്ല്ത് വേണ്ടേ?
ആഹ് അതന്നെ പിന്നെപെട്ടെന്ന്ങ്ങനെആർക്കനി കൊട്ക്കാച്ച്നിന്നപ്പളാണ് അൻ്റെകാര്യം ൻക്ക്മൻസ്സ് ക്ക് വന്നത്പെട്ടെന്ന് അപ്പഞാവിചാര്ച്ചു അനക്കന്നെ ചക്ക കൊറെച്ച് ചക്കതരാന്ന്
ആണോ ചക്കൊക്കെവീട്ട്ല് മരം ഇണ്ടായ്ര്ന്നു അന്നൊക്കെ ഭയങ്കര രസെയ്ര്ന്നു നല്ല കൂട്ടാൻവെക്കണെങ്കില്ക്കെനല്ല അലിഞ്ഞ്പോണചക്കെയ്ര്ന്നു ഒരു ക്കൂക്കല് കൂക്കിയാത്തന്നെ
കൊറേ പലവിധംചക്കളാള്ളത് പഴഞ്ചക്കെയ്ട്ടും നല്ലനല്ലച ക്കാളക്കണ്ട് നല്ലമധുരയ്ട്ട്ള്ള ചക്കെണ് പിന്നെമ്മക്ക് വാണങ്കി ചക്കോണ്ടമ്മക്ക് കൂട്ടാംവെക്കാചക്ക നമ്മുക്ക് വറ് ക്കാം നല്ലടേസ്റ്റാണല്ലോപിന്നെ പാഹ് ആഹ്അതന്നെ ആഹ് പിന്നെപ്പോ
എന്നുംഅങ്ങനെണ്ടാക്കാൻപറ്റ്ല്ല അത്ണ്ടാക്കണെങ്കി സ്പെഷ്യലായ്റ്റ് ചക്കന്റെ ചൊളകട്ടി കൊറെഞ്ഞ്ട്ട് ഇങ്ങനെ പഴ്ക്കാത്തടൈപ്പ് നല്ല പച്ചകളർലൊക്കെകിട്ടിയാലെ അങ്ങനൊക്കെചെയ്യാൻപറ്റൊ-
ക്കാ അതൊക്കെണ്ടാക്കാൻപറ്റും നല്ലചക്കെണ് നമ്മള്ബ്ടെണ്ടാക്കിയെട് ഇണ്ടാക്കിയൊക്കീനു ന്നട്ട്നമ്മള്ങ്ങനെപൊറ്ത്ത് അമ്മളെ അമ്മളളെക്കെര് കുടുംബക്കാര് വന്നപ്പോ അമ്മള്ചക്കകൊട്ത്തപ്പോ ഓര് ഓക്ക്ഭയങ്കരഇഷ് റ്റ്പ്പെട്ട്ട്ട് ഓല്ഇന്ന് ഒര്പേക്ക് വാങ്ങിക്കൊണ്ടെയ്ര്ന്നു പിന്നെഅമ്മ്ക്ക്ങ്ങനെ ഓർഡേഴ്സൊക്കെ കി ട്ടിട്ട്ണ്ടെയ്നു ഇമ്മന്ന്ട്ട് കടേക്കൊക്കെകൊട്ത്ത്ട്ട്ണ്ടായ്ര്ന്നു ചക്കവർത്തൊക്കെ അപ്പ ചക്കവാർത്തതയിക്കോട്ടെ ചക്കോണ്ടമ്മക്ക് കേക്ക്ണ്ടാക്കാം, പായസംണ്ടാക്ക പ്പേന്തെക്കപറ
ഉം ചക്ക ചക്കനല്ലപൈത്തചക്കയേണ് ങ്കില് അരച്ചാണ്ട് നമ്മള ഈഉണ്ണിയൊ പ്പക്കെ ചുട്ടമാവില് അതിലൊക്കെ മിക്സാക്കിയാല് നല്ലടേസ്റ്റ് ആഹ്ച ഉണ്ണിയപ്പം ചക്കന്റെഫ്ലെവറ് നല്ല ടെസ്റ്റാ
ആഹ് അത് നല്ലടെസ്റ്റാണ് ചക്കക്കെണ്ടാക്ക്ണ് അപ്പൊഞാനൻക്ക് കൊറ്ച്ച്ചക്കഅവ്ടെട് ത്തെച്ച്ട്ട്ണ്ട്
പാവം ശ്രദ്ധ വേറെ എടി നിനക്ക് കൊണ്ട് വേരാൻ കഴിയൂല്ലെങ്കിൽ ഞാനെങ്കിലും വര ണ്ട് ചട്ട് ക്കകഴിക്കാൻ മഡി റ്റ് കാരണം നല്ല ടേസ്റ്റാ നല്ല മധുരവുള്ള നല്ല തേൻവരിക്ക ചക്കയാവുമ്പോ അത് കളയാൻ തോന്നുല്ല
അത് തന്നെ നല്ല അത് നമ്മടെ അവിടെ ഇഷ്ടം പോലെ ഇണ്ടായ്ട്ട് ഫുള്ള് ചീഞ്ഞ് പോവാണേ അപ്പൊ ഭയങ്കര സങ്കടല്ലേ അപ്പൊ നമ്മള് ഇന്ന് ഒരാളെ വിളിച്ച് മരത്തുമ്മെ കേറ്റി നമ്മള് കൊറേ ചക്ക തിന്നപ്പോ അപ്പൊ ഇഷ്ട്ടം പൊലെ ചക്കയാണേ എനക്ക് വേണ്ടത് ഇവ്ട്ന്ന് കൊണ്ടേയ്ക്കോ ബാക്കി നമ്മക്ക്‌ അയൽവാസി ക്കും എല്ലാർക്ക് കൊടുക്കാൻ വിചാച്ച് വച്ചേക്കുവാ അവിടെ
ഉം ഉം നിങ്ങള് രണ്ടു പേരും വരാത്തോണ്ട്
ആഹ് നമ്മള് കൊറേ അവിടെ ചക്ക വറുത്ത് വെച്ചിട്ടുണ്ട് കൊറെ നമ്മള് കൂട്ടാൻ വെച്ചിട്ടുണ്ട്
ഉം ഉച്ചക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കും ഇപ്പൊ ആ മീന് കറിയോ ചിക്കൻ കറിയോ എന്തെങ്കിലും വെക്കും അന്നാ ഒരു ഒഴിച്ച ഭാഗത്തൊന്നും പോലെ രസ ഉം
അതുകൊണ്ട് ചിക്കൻ കറിയും- നല്ല കൂട്ടാനും ഒണ്ട് നീ വരുവാ ണെങ്കിൽ നമുക്ക് അതൊക്കെ കഴിക്കാം നമുക്ക് പിന്നെ- പിന്നെ ഈ നമുക്ക് ഫോണിലൊക്കെ നോക്കിയിട്ട് ഇപ്പ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാന്ന് വെച്ച് നിൽക്കുവാണ് ചക്കക്ക് ചക്ക കൊണ്ട് കേക്കൊക്കെ ഉണ്ടാക്കുവല്ലോ ഇപ്പൊ-
ഉം ഉം
ഞാൻ ഉണ്ടാക്കാന്ന് വെച്ച് നിക്കാണ് ഇപ്പം
ആഹ് ശരി
നിനക്ക് ഇപ്പ എവിടുന്നും ചക്ക് കിട്ടാനില്ലേ
എങ്ങനെ ഇല്ല നോക്കിയേ ചക്ക കിട്ടാറുണ്ട് ഇവിടെ ഇപ്രാവശ്യം ചക്ക കൊറവാ തോന്നുന്നുണ്ട്
ആ അതെല്ലേ ആ ചെല അടുത്തടുത്തൊന്നും ഇപ്പം- അങ്ങനെ ഇല്ല ചക്ക കൊറവാണ് പക്ഷെ നമ്മളെ അവിടെ- കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കൊറവെനി ഈ പ്രാവശ്യം നല്ലോണം ഉണ്ടായിരിന്നു ചക്ക അതു കാരണം ഫുള്ള് ചീഞ്ഞു പോവണേ ഹലോ
ഹലോ ഹലോ
ആ ആഹ് ആഹ് അങ്ങനെ അപ്പം ഈ വെ ആ കേ കേക്കുന്നില്ലേ?
ഇപ്പം കേക്കുന്നുണ്ട് പറയ്
ആ അപ്പം നീ വരോണ്ടീം നമുക്ക് ചക്ക കഴിക്കാന്.
ആഹ് ആഹ്.
ഞാൻ അനക്ക് ഇവിടെ സ്പെഷ്യലായിട്ട് രണ്ടണം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അനക്ക്- ക്ക്‌ ഞാൻ കൂട്ടാനുകളൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് നീ വരുവാണെ നമുക്ക്‌ അതൊക്കെ കഴിച്ചിട്ട്-
ഉ പഴുത്തചക്ക അങ്ങനെ അങ്ങനെ എഴ ഞ്ഞഞ് വെച്ചിട്ടുണ്ട്ന്നുണ്ടെങ്കിൽ നമ്മുക്ക് കഴിക്കരുന്നു അല്ലേ
ആഹ് അതെ അതെ നീ വരിയാണെങ്കിൽ നമുക്കൊരു നല്ലോ ണം. വെറാക്കിന്നും ഇവിടെ ഞാൻ ചക്ക നല്ലും എടുത്ത് വച്ചിട്ടുണ്ട് അനക്ക്. ആഹ് ഇനിയിപ്പോ അനക്ക് വേണോന്നുണ്ടെങ്കിൽ ഇപ്പ നിന്റെ അയൽവാസിക്കൊ അല്ലേ അനക്ക് വേറെ ഓരോത്തർക്ക് കൊടുക്കണുണ്ടെങ്കിൽ ഇവിടെ നീ - ചക്ക എടുത്ത് കൊണ്ടോയ്ക്കേണ്ടി കേട്ടോ ഇഷ്ടം പോലെ നമ്മള് - ട്ടച്ച്ട്ട്ണ്ട് ഇതൊന്നും വേസ്റ്റാവണ്ടല്ലോ. കിട്ടാത്തോർക്ക് കൊട് കിട്ടാത്തോർക്ക് ആഹ് എത്ത്ണാണല്ലോ അതിൻ്റൊര് ത്. ഉം ന്നട്ട് ന്നട്ട് വേറെന്തെക്കെ ടീ വിശേഷം?
ഇങ്ങനെയൊന്നും കേക്കുന്നില്ല.
ഹലോ വേറെ എന്തെക്കെ നിന്റെ വേറെ വിശേഷ ന്തെക്കെ?
ഏടാ ഇങ്ങനെ സുഖായിട്ട് പോവുന്നു. നിന്റെ വിശേഷങ്ങളെന്തെക്കെ? നിന്റെ പഠ്ത്തൊക്കെ എവടെ വരെയായി?
പഠ്ത്തെന്താ പ്രത്യേകിച്ചൊന്ന്വായിട്ടൊന്നുല്ല നോക്ക്ന്ന്ണ്ട്. അങ്ങനെ പോവ്ണ്. ഉം നിന്റെ വീട്ട്ല് റംമ്പൂട്ടാൻ ഉണ്ടോടി?
റംബുട്ടാന് ഞാന് വടെ വെച്ച്ട്ടൊള്ളു പ്പോ.
അതെ ല്ലെ ഇല്ലല്ലേ. റംബൂട്ടാന്റെ സീസണാണ് പ്പൊ റംബൂട്ടാന് പൂത്യയ്
റംബൂട്ടാനാണെങ്കി പീട്യേന്ന് വാങ്ങി തിന്നാ മാത്രം പൈസിം നല്ലോണം റൈ
അതാണെ നല്ല റൈറ്റാണ് പ്പൊ കടേലൊക്കെ പോയ് ചോ
യൂട്യൂബ് ല്തിലൊ വീഡിയോസ് കാണുമ്പൊളൊക്കെ നല്ലാഗ്രഹാണ് റംബൂട്ടാന്
ഏഹ് നമ്മളെ വീട്ന്റപ്പർത്ത്ണ്ട് അമ്മക്കങ്ങനെന്ന് റംബൂട്ടാൻ കിട്ടല്ല് അമ്മള് കടേന്നങ്ങനെ വാങ്ങല് കൊറവാ.
നമ്മളെ മരത്തിമ്മെലൊക്കെ ണ്ടാവാണെങ്കില് അത് കഴിക്കാൻ പറ്റൊള്ളൂ അല്ലാതെ പത്തിര്ന്നൂറ്റി മുപ്പതും. ഇര്ന്നൂറ്റി നാപ്പൊർപ്പ്യ ക്ക് കൊട്ത്ത് വാങ്ങലാണ്. എന്നാല് ആസ്വദിച്ച് കഴിക്കാൻ കയ്യും.
അതാണ് നമ്മളെ വീട്ട്ല്ണ്ടായ നമക്കത് കെമിക്കലൊന്നും കൂടാതെ നമക്ക് നല്ലോണ്ണം കഴിക്കും ചെയ്യാ. പ്പൊ ഫോണിലൊക്കെ കാണുമ്പ തന്നെ എത്രങ്ങാനും റംമ്പൂട്ടാനാ ഇണ്ടാവ്ണത്.
ആഹ് തൈ വെച്ചു. റംബൂട്ടാന് മരം വെച്ച്ട്ട്ണ്ട്. നിന്റെ വീട്ട്ല് മരം വെച്ച?
ആഹ് എൻറെ വീട്ട്ല് മരം വെച്ച്ട്ട്ണ്ടേര്ന്നു അതിമ്മങ്ങനെ നാട നായിട്ടാ ഇണ്ടെയ്ന്യത്. അപ്പത്ങ്ങെ അതോണ്ടമുക്കൊരു ഗുണം കിട്ട്ണില്ലല്ലോ. പ്പ നമ്മളത് മുറിച്ചളഞ്ഞ് ഇഞ് അട്ത്ത തയ്യ് വെക്കണം.
ഉം
അങ്ങനെ ന്നയ്യ് ചക്ക കൊണ്ടരാൻ വായോ ട്ടോ.
ആഹ് ചക്ക കൊണ്ട്രാൻ ഞാൻ വെരാ. സ്കൂട്ടിം കൊണ്ട് വരാണെങ്കി ചക്ക കൊണ്ട്രാൻ വെയ്ക്കൂലെടി.
ആഹ് ചക്കൊണ്ടവാ വെയ്ക്കേയ് യ്യ് വേറാര്ലു കൂട്ടിക്കോ അതാവുമ്പോ ബാ ക്കിലും വെക്കാലൊ അമ്മക്ക് പുട്ചോ ആഹ് അങ്ങനൻക്ക് ര ആ ഹ് രണ്ട് രണ്ട് മൂന്ന് ചെക്കൊക്കൻക്കങ്ങനെ കൊണ്ടോവാ. ഇല്ലെങ്കി ഒറ്റയ്ക്കാവുമ്പൻക്കത് എഹ് ടാസ്കെരിക്കും.
ആഹ് ഇഞ്ഞ് പ്പൊ
ഇഞ്പ്പൊ മുമ്പിലൊക്കെ വെക്കാണക്കിലൊ കൊള്ളൂലെ. ആഹ് മുമ്പില് വെക്കാണെങ്കി കൊള്ളും കൊള്ളും.
ഉം
ഇന്ന യ്യ് അങ്ങനെ വാട്ടൊ ന്നാല് ചക്കൊണ്ടോവാൻ.
ആഹ് പിന്നെന്തൊക്കെ വേറെ വിശേഷങ്ങള് ഫുഡ് കഴിച്ച?
ഫുഡ് ഫുഡ് കഴിച്ചു.
ആഹ് ഫുഡ്ക്കെന്തേനി സ്പെഷ്യല്?
ഫുഡ്ക്ക് അമ്മക്ക്ന്ന് ചിക്കൻ കറിം ചക്ക കൂട്ടാനും. അതെയ്ന്നു സ്പെഷ്യല് ഞാമ്പർഞ്ഞിലേ ചക്ക കൊറേ ഇണ്ടായതോണ്ട് ചക്കോണ്ട് ഇള്ള വിഭവങ്ങളാണ് ഇന്ന് ഫുള്ളും പിന്നമ്മള് മീൻ വേ ട്ച്ചില നമ്മളയ്ന്റെ പകരം ചിക്കനാ മേടിച്ച്.
ഉം.
ന്ന ഓക്കെ ഇയ്യ് വാ. ആഹ് ഓക്കെ എങ്ങനെ
വേറെ ഒന്നുല്ലല്ലോ എന്നാല്?